ആ കേക്ക്ണ്ട് കേക്ക്ണ്ട് എന്താണ് വിശേഷങ്ങളൊക്കെ
എന്താ സുഖം ഇല്ല ചോറ് മാത്രം ആയിക്കുണു ഇഞ്ഞ് എക്ക് എന്തേലൊക്കെ ണ്ടാക്കണം
നിങ്ങള് ആക്സിഡന്റ് പോലത്തെ കാര്യങ്ങളൊക്കെ എ എന്തെങ്കിലൊക്കെ നിങ്ങള കൺ പെട്ട്ട എന്തെങ്കിലൊക്കെ അനുഭവങ്ങളൊക്കെണ്ടോ
ഉ ആ ഉണ്ടോന്നോ ഓ ഇപ്പൊര് വണ്ടിയല്ല എന്നാലും ഇപ്പൊ പിന്നെ ജോലിയ്യ്ണ സ്ഥലത്ത്ന്ന്തേമാരി എന്താട്ടൈയില് കാല്മേക്ക് വീണിട്ടെ പിന്നെ കാലിന്റെ ഞരമ്പൊക്കെ പൊട്ടി ഇപ്പോ കാക്കുവിന്റെ ഇതേപോലെ പിര്ക്കി വീ രണ്ടു മാസം റെസ്റ്റിലായിന്നു പിന്നെ കാലിന് മാവൊക്കെട്ട് ഏ കെടപ്പിലന്നേനു അല്ല തള്ളവെരലില്ലേ കാലിന്
ളവെരല് കുത്തി വീണുണ്ടാവൂലേ
ആ അത് നരമ്പ് പൊട്ടി പിന്നെ ചോരെക്കെ നിക്കാതെ പോയി അവിന്ന് തന്നെ കൊണ്ടോയെല്ല രും. ന്നിട്ട് അങ്ങനെ ഇപ്പ കെടപ്പിലന്നെ പ്പ പൊറത്തേക്ക് ചാടീട്ടുള്ളു ആള് കൂട്ടിലിട്ട് കെട്ടിയ പോലെയ ആണുങ്ങള് പെണുങ്ങളെ മായിരിയല്ലല്ലോ പോല അങ്ങാടി കൂടെ
അങ്ങനെ പുറത്ത്ു പോയി ചേലായ ആളുകളല്ലേോ അകത്ത് നിന്ന് ചേലില്ലല്ലോ അകത്ത് രാത്രി ഒന്ന് അക്കാ നേരത്തെല് വരുള്ളൂ
ആഹ അപ്പൊ പിന്നെ അങ്ങാടി സ്വപ്നം കണ്ട് കിടക്കിന്നു എന്നിട്ട് കയ്ച്ചാന്നായി ണ്ടായില്ലട്ടോ എന്നിട്ട് ജൂൺ രണ്ടിനെന്ന് കഴിച്ചണ്ടത് അതിന്റെ മുന്നേ മെയ് ലാസ്റ്റ് വെച്ച് കയ്ച്ച് പിന്നെ മൂപ്പര് സ്വതന്ത്രനായി ഓടിപ്പോയി ഭയങ്കര ഊം രണ്ടര മാസം എന്റെ വീട്ടുകാരൊക്കെ നോക്കിട്ട് അങ്ങനെ കയ്ഞ്ഞു പിന്നെ പോവാനന്നും പറ്റൂലല്ലോ ഇപ്പഴും പോ പോണില്ലട്ടോ സതയിറ്റില്ല ആ
ആ ഒരു ദിവസിതുപോലെ ഓടിക്കൊണ്ടിരിക്കണ സമയത്ത് ബൈക്ക് വന്നിട്ട് സൈഡി കൂടെ അങ്ങട്ട് വന്നു സൈഡി കൂടെ വന്നാലങ്ങട്ട കൈകൊണ്ടങ്ങട് പുടിച്ച് ലെവ മുന്നേ വേഗത്തല്ല ഉള്ളക്ക് വരാതെക്കാൻ വേണ്ടി കുറേ സൈഡ് കൊടുത്തിന് പിടിച്ച്ന് കയ് നരമ്പിനെന്തോ സംഭവി ച്ചീന്
ആ ഇവിടെംശരി ഇങ്ങനെ അനുഭവം ഉണ്ടോ ചോദിച്ചപ്പോളെ എനിക്ക് സത്യം പറഞ്ഞാല് ചിരിയ വന്നതേ ഒണ്ടോയ്ച്ചാല് കാരണം കാക്കൂനെ ഇതേമാരി ന്താ പറ്റീട്ട് കാക്കൂനെക്കൊണ്ട വന്നേ രാത്രി ഇതേപോലെ മാവക്കെട്ട് കാല്മ്മെ മാവിട്ട് അതിന്റുള്ളിൽ ഉമ്പ് കേറി ട് രാത്രി രണ്ട് മണിക്കങ്ങള് ആശുപത്രി പോകാൻ വേണ്ടിങ്ങാണ്ട് ഒരാളെ വിളിച്ചു അയാ ഓട്ടോ ഡ്രൈവറാണ് അയാളെ വിളി ഉച്ചിങ്ങാണ്ട ഞങ്ങൾ പോയി ഒക്ക ശരിയാക്കി രണ്ട ദിവസം കഴിഞ്ഞില്ല ആ മൂപ്പര് ഒരു ആക്സിഡന്റ് പറ്റി ഒരു ഗുഡ്‌സും ന്താ ഓട്ടോയും തമ്മില് കൂട്ടിയിടിച്ചിട്ട് ഇപ്പളും അയാള് വാരിയെല്ല് പൊട്ടി തോളെല്ല് ല്ലോപ്പ്രഷൻ കഴിഞ്ഞ് കമ്പിയൊക്കെ ഇട്ട് ഇപ്പളും കെടക്കാ അയാളാണ് ഞങ്ങള് നാട്ടിലെ എന്താ എല്ലാ ഉള്ള ന്യൂസൊക്കെ തരുന്ന ഒരാളാണ് അതുകൊണ്ട് അയാൾ കടന്നോണ്ട് പ്പൊന്നും കേക്കണുല്ല അത്രക്ക് ഡേഞ്ചറ് പിന്നയ്ലൊരു ഇണ്ടായിനൊരുമ്മണ്ടായിന്നു ആ മ്മാന്റെ കാലിന് മുട്ടിന്റെ ഓപ്പറേഷൻ കയ്ഞ്ഞു ചെരട്ട മാറ്റി വെച്ചു അത് കയ്ഞ്ഞ് ര നാലുസം ക ഏ തൊട്ട് ചാരി ഒരു അതിരിലെ വീടാണത് ഒരേ അതിര് അവിടെ കാക്കൂന് അതേമാരി വണ്ടീമേന്ന് വീട്ട് കാലിന്റെ എല്ല് പൊട്ടി അത് കഴിഞ്ഞ് ന്റെ ജ്യേഷ്ടത്തിന്റെ എന്താ അമ്മ അവിടത്തേക്ക അത്തെന്റുമ്മ ഇതേമാരി വണ്ടിമ്മെന്ന് വീണ് തോളിലെല്ല പൊട്ടി അത് കഴിഞ്ഞ ഞങ്ങള ഇപ്പോ വീണിട്ട ഇപ്പൊ ഒരു മാസയിട്ടില്ല ഓ വീണതല്ല അവനെ വന്ന ഇങ്ങട്ട് വേറൊരു കുട്ടി സ്ൂട്ട കൊണ്ട് വന്നൊ കുട്ടി ഇടിച്ചണ്ട് പിന്നെ ഈോതി അല് മുറിഞ്ഞ് പോയി അതിനി മുറിച്ചാനുള്ളൂ പറ്റിയാന്ന് പറഞ്ഞി മുറിച്ച് കളയാം അങ്ങനെ ആമ്മന്നെ വെരല് വെരല് ആ പോ ല്ല വീണതോന് മുട്ട് കുത്തിയാണ് പഷെ ഓന്റെ വിരല് എല്ലൊക്കെ പൊട്ടി ചതഞ്ഞ് കമ്പിട്ട് ഇപ്പൊ പെരും വേദന കൊണ്ട് അല്ല മോതിരവെരല് മോതിരവെരല് ഉം ന്നിട്ട് അങ്ങനെ കടക്കാണിപ്പോ അനുവം ഉണ്ടോ ചോച്ച സത്യമാണോ ചീരിയ വന്നത് എന്തോ എന്തൊക്കെയോ ഞങ്ങള് ഞങ്ങള ഉദ്ഘാടനം അത് നല്ല ഉദ്ഘാടനായിപ്പോയി
അങ്ങനെ ഫാമിലിയിലും എല്ലോടത്തും ആ ഒരു സമയത്ത് എല്ലാർക്കും പരിക്ക എന്റെ എളച്ചിന്റെ വീട്ടില്ളച്ചി ച്ചിന്റെ വീട്ടില് പിന്നെ കറണ്ടിന്റെ വള്ളിമ്മക്ക് ഇതേമാരി മരങ്ങളക്ക വന്നപ്പം അത് മുറിച്ചു മാറ്റി ആ സമയത്ത് ഓളപ്പൊ വീണ് കൈ വി പൊട്ടി
അക്കെ ഫാമിലീല്
ഇപ്പൊ ഫുള്ള് ഫാമിലിയില് ഓരോ ഇൻസിഡന്റന്നെയാണ് ഇപ്പതൊക്കെ
ആ അപ്പൊ അതന്നെയാ പറഞ്ഞത് ഇക്ക ചോദിക്ക്പ സത്യം പറഞ്ഞാ അതൊരു നശിച്ച കാലം പറയും അതാണ് ഉം എല്ലാർക്കും എന്നട്ട് ഞങ്ങ എല്ലാവാരും പറയുംം എന്താത് ഇങ്ങനെ ഫസ്റ്റ് ഞങ്ങളല്ലേ വി കാരണംപ്പ അങ്ങനെയൊക്കെണ്ടാവന്ന പറഞ്ഞതല്ല എന്താ ചെയ്യാ അഠിച്ചന ഒർക്കും തരില്ലേ ഒക്കെ ചെറിയതായിട്ടാ പോയതൊക്കെ
ആർക്കും വലിയ പരിക്കൊന്നും ഇല്ലാതെ കേട്ടതൊക്കെ ചെറുതായി പോയി മാറി ആഹ അതന്നെയന്നെ വീടിന്റെ അടുത്ത് ണ്ടായി
വെളിക്കക്കൊക്കെ വുക എന്ന് പറയുമ്പോ നമ്മളും ഒ കാല കഴ മുറിയക്കാ
ആ ആ വള്ളിമക്ക് വരുന്ന മര കൊമ്പ് മുറിച്ചന്ന ഒന്ന കട്ടായിരുന്നു പക്ഷേ എന്നാലും പിന്നെ കുറച്ച അത്യാവശ്യം പ്രായ കേക്കുന്ന മൂപ്പർ സ്വന്തം മൂപ്പർ കാര്യങ്ങളൊക്കെ ചെയ്യ എന്നാലും ഈ ഇണപ്പ അത അ എവിടെ അന്റെ കൊണ്ണുങ്ങളും മരിച്ചരിക്കണ ആരുുംല്ല വീട്ടില ആരുും ഇല്ല അങ്ങനത്തെൊ ഒരു അവസ്ഥയിലായിരുന്നു ആഹ് ഇപ്പോഴും ചെറിയൊരു ആങ്ങള ഉണ്ടോക്ക് അതിന് അത് പഠിക്കയാണ് പിന്നെ ഭാര്യ മരിച്ച അതിന് ഇതേമാതി കിഡ്നിക്കൊക്കെ കംപ്ലൈന്റ് ആയിട്ട് ഒരു കൊല്ലായിട്ടില്ല മേരിച്ചിട്ട് ആ അവഓള് പിന്നെ അങ്ങോട്ട് പോയി എഏട്ടത്തിയാൾ അത്തിയാള മാറി മാ നിീു അങ്ങനെ ശരിേ അതന്നെയണേ ഇതിപ്പോൊ ഇവിടുന്ന് ഉമ്മള ആ പിന്നെ ഇപ്പ ഇവിടെ ഉമാക്ക് അത്യാവ്യം പ്രായംന്നായിട്ടില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ അമ്മാക്ക്ും എല്ലാ ജോലി എടുക്കും ഞാൻ രണ്ടാളുണ്ട് ആഹ രണ്ടാളും വീട്ടിലാ പിന്നെ അമ്മീുണ്ട് അപ്പൊ പിന്നെ ഞങ്ങള ഇതുമാരെ വീടൊന്നും വെച്ചിട്ടില്ലേ ഞങ്ങള്ൾ വാടകൊക്കെ നക്കണേ ഞങ്ങൾ സ്ഥലം വാങ്ങിട്ടിട്ടുള്ളൂ പിന്നെ വാടകക്ക് നിക്കും ഒരിക്കല രണ്ടാക്കും കല്യാണം കഴിക്കണം അപ്പൊ ഞങ്ങ മാറിക്കൊടുത്തു ഞാനും ഞങ്ങളുടെ മൂത്തച്ഛനും ഒക്കര ഇവിടു തന്നെയന്നു പിന്നെ സൗകര്യങ്ങളൾ ഇല്ലെങ്കിൽ പിന്നെ മാറന്ത
അത് ശരിറെ അനിയത്തി ഇതുപോലെ വീട്ടിലന്റെ സ്ഥല ഏറ്റ പോല മാറിക്കടു അളച്ചൻ് അളച്ചന്മാരെ കല്യാത്തിന് വേണ്ടിട്ട് പോലും മാറിക്കൊടുു റൂം സൗകര്യ ഇല്ല ാ പിന്നെ അങ്ങനെയാണല്ലോ ആ ഓരോ ഭാഗത്തുന്ന് അങ്ങനെയാണ് വേഗ വീഡ്യൂഡ്ക്കൂല അങ്ങനെ ലേഖാക്കി നടക്കും പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനല്ല ഞങ്ങള ഭാഗത്ത് രണ്ട് മക്കളായിട്ടുണ്ടെങ്കിൽ അപ്പ വീട് ഇട്ത് വേറെ താമസിക്ക വലിയ മക്കളക്കെഴഞ്ഞ മക്കള ഓളെ മകന് ഇപ്പ പതിനഞ്ച് വയസായി പത്താം ക്ലാസ് കഴിഞ്ഞു ഇപ്പൾ വീട് എല്ല എപ്പഴും വാടകയിലാണോ
അത് പിന്നെ ഓരോരുത്തർക്കും ഓരോ സമയം
സമയാണ് അതാണ് ഇടുക്ക ഒരു സ്ഥലൊക്കെണ്ടേ ൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല അവിടെ എടുത്താൽ മതി പക്ഷെ എടുക്കൂല അങ്ങനെ ചെില നാട്ടക്കെ അങ്ങനെയാണ്
ആ അതാണ് പിന്നെ പിന്നോട്ന്റെ കാക്കു പറ ചിലപ്പോ നമ്മളെ വിധി ആ് നമ്മളെ വിധി നമ്മളെ മക്കൾ വലു കഴക്കംൊക്കെ പറയും അപ്പൊ ഞാൻ പറയുന്നൽ നമുക്ക് ആരോഗ്യമള്ള സമയ നമ്മെ വീടൊക്കെ ഒന്ന് അരിച്ച്ുപറ വൃത്തിയാക്കണ എന്നണ്ട് ഭാഗ്യങ്ങൊന്നും നമ്മക്ക്ല്ല ചോയിിക്ക നമ്മക്ക് ആരക്കുള്ള സമയത്തല്ലേ നടക്കുള്ളൂ
ആരോഗ്യുള്ള സമയത്തില്ലപ്പ നമുക്ക് വീടക്ക എടുക്കൻ കഴുള്ളൂ ആരോഗ്യം കുറച്ച് കഴി ആര്യ ഇപ്പഴത്തെ കാലം എങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഗർ പ്രഷർ എന്നിട്ട് ഓരോ അസുഖം വരല്ലേ
പിന്നേ പണ്ടത്തെ പോലെന്നല്ലല്ലോ മുപ്പത് കഴിഞ്ഞാ പിന്നെ എപ്പളും പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം ഉ പിന്നെ ഉം അതാണേ
അയ്നൊന്നും ഇപ്പ മരുന്നില്ല ഞമ്മള
മരുന്നില്ല ഷുഗർ ഒന്നും വന്നാ മരുന്നില്ല സൈലന്റ് കില്ലറാണ്
പിന്നേ
ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വേതന സഹച്ചു സഹിച്ചു മരിക്കും ഷുഗർ പറഞ്ഞാല് പെട്ടെന്ന് അറിയാതെ എന്താന്നറിയില്ല ഇപ്പ സൈലന്റ് ചില്ലറെ ഹൃദയം നിന്നു പോവാണ് അ ചിലപ്പോ പെട്ടന്റെ മുത്തമാന്റെ മകൻ ഇപ്പൊ പെട്ടെന്ന് ഷുഗർ കൂടി ഞങ്ങളൊക്കെ എല്ലാരും ഒരു നല്ല ഒരു ട്ടോ എല്ലാടത്തക്കും വരും പോവൊക്കെ ചെയ്യണ ഒരാളാണ് നല്ലവോണം നോക്കയും ചെയ്യും എല്ലാരായ്റ്റ് കുടുംബം നല്ല കുടുംബം കുട്ടി പിടിച്ച കൊണ്ടിക്കണ ആളെ ചോന് പെട്ടെന്ന് അങ്ങെ വരിച്ചു എന്താപ്പ അതൊക്കെ ആ അതാണ് എല്ലാരും തൊട്ട് കുടുംബബംന്ധം ചേർക്കണ ഒരു മനുഷ്യനെനെ അറിയാം
പിന്നെ എന്റെ അനിയന് പത്തൊമ്പത് വയസ് ഇരുതാമത്തെ വയസ്സക്കെ ചാടിീട്ടുണ്ട് ഞാന ഇതേമാതിരി പെട്ടെന്ന് പന്നി കുത്തിയോ മരിച്ചു
പനിയേനോ
ആ ആറ് വർഷം കഴിഞ്ഞു കാലിന്റെ തൊട തൊടയില് കുത്തീറ്റേ കാൽമത്തെ തൊടമീ കുത്തീറ്റ് പിന്നെ രക്തം നീക്കാതെ പോയി ഹോസ്പിറ്റലേക്ക് എത്തി പിന്നെ അവിടുന്ന് ദേമാരി ചെങ്ങൈമാരൊക്കെ കൊണ്ടുപോയി എവിടൊക്കെ കൊണ്ടപോയി ക്ഷീലൊക്കെ കെട്ടിക്കൊടുത്തു ചോര വാർന്ന ചോര വാർന്ന വരിച്ചു മെയൻ ഞരമ്പ് പൊട്ടി ആഹ അത് പൊട്ടി ചെറിയ കുട്ടിയാ മരിക്കുമ്പോ ഇരുപതാമത്തെ വയസ്സ് ചാടീട്ട ഉണ്ടായി
ഒര് അനിയന ഈ പന്നികൾക്ക് വേറൊരു ണ്ട് പന്നിങ്ങൾ നമ്മൾ നടക്കാണെങ്കില് മാറിത്തരൂല
ഒരറ്റ പോക്ക് നമ്മള് മാറിക്കൊടുക്കണം
ഞമ്മള് മാറിക്കൊടുക്കണം അതാണ് ഓന് സംഭവിച്ചത്
ഉം ഓനവിടെ പൊയിലിങ്ങനെ പാടത്ത് കളിക്കേന്നു കളിക്കുന്ന സമയത്ത് പിന്നെ ഒന്നായിട്ട് വന്ന് പിന്നെ പുത്തിമറിച്ചൊരു കുണ്ടിലിട്ട് അള്ളി ഇട്ടു പിന്നെ എല്ലാരും വന്ന് നോക്കുമ്പോളാണ് ഇവനെ കാണ്ല്ല ഇവനെ കാണ്നില്ലന്നല്ല ഇവന ആകെ ചോര കുളിച്ച് കെടക്ക്യാ പിന്നെ എല്ലാരും കൂടെ കൊ കൊണ്ടോയി അങ്ങ് മറക്കാൻ പറ്റാത്തൊരു
മറക്കൂലതൊന്നും അതുപോലെയാണ് എൻ്റെ മൂത്തമാന്റെ മകന്റെ ഒര അവസ്ഥ പറഞ്ഞില്ല അത് പെട്ടന്ന് ഓന് പറഞ്ഞോണ്ട് നടന്ന് പോയതാ ഹോസ്പിറ്റല്ക്ക് കേറി പൈക്കലക്കെ പോത്ത് മരിച്ച
അങ്ങനത്തെ നമുക്ക് ഭയങ്കര സങ്കട മറക്കാൻ ശ്രമിച്ചാരും കഴിയില്ല
കഴൂല മറക്കാൻ കഴൂല ഒരു ഇപ്പഴും മറക്കാൻ ഒരു കൊല്ലാവാറായി എപ്പളും മറക്കാൻ കഴിയണില്ല എന്നാ ശരി എന്നാ വെക്കട്ടോ